ഹലോ
ആഹ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം കേൾക്കണുണ്ടോ ഞാൻ ആദ്യം കേട്ടില്ല പിന്നെ ചായ കുടി കഴിഞ്ഞോ
ആഹ ചായകുടിയോക്കെ കഴിഞ്ഞു അങ്ങനെ ഫ്രീ ഇങ്ങനെ ക്കെനി കുട്ടികൾ മദ്രസ പോയിക്ക്ണ്.
ഉം, എത്ര കുട്ട്യേളുണ്ട്?
നാലാളുണ്ട്. ആഹ്
ആഹ്
ആരും മദ രണ്ടാള് മദ്രസ പോയിന് ഒരാൾ ഇവിടെ ചെറിയതാണ് ഓടെ കടങ്ങാണ്. ഉം ഒന്ന് വല്യേതാണ്.
ഏഹ് എത്ര കുട്ട്യേ വലിയകുട്ടിയാള യിട്ടുണ്ടോ.
ആഹ് വല്യേൻ പ്ലസ്ടുലെത്തിന്
പ്ലസ് ടുവിലെത്തിയോ ആ എന്തൊക്കെ കുട്ടിയാള
ആഹ രണ്ടാണും, രണ്ട് പെണ്ണും.
ഉം മൂത്ത കുട്ട്യേളാ ആണ്കുട്ടിയേള്.
ആ മൂത്തത് രണ്ടും ആണ്, ചെറിയേറ്റ രണ്ടും പെണ്ണ്.
പെൺകുട്ടിയേളാ, ഉം പിന്നെ, ഇന്ന് ക്ലാസ്ണ്ടാവൂലല്ലേ പ്ലസ് ടു കുട്ടികൾക്കൊന്നും വല്യേ കുട്ടിയേൾക്ക്.
സുല്ലേ, ശനിയാഴ്ചേല് സാധാരണ ഇവിടെ സ്കൂളില്ല.
ആഹ് അങ്ങനെയാണല്ലേ. പിന്നെ ചായുടിക്കെന്നിട്ട് എന്തേരന്നു ചായക്ക് കടിക്കാന്താരുന്നു പിന്നെ മഴണ്ടോന്നവിടെ.
ആഹ് മയണ്ട്. മയപ്പോ ഒന്ന് പെയ്തു ഒന്ന് ചോർന്നു.
ആഹ്
ആഹ് ണ്ട് പിന്നെന്താ ഇങ്ങനെ പോണ്, സുഖായിട്ട് കൊയപ്പൊന്നുല്ല.
ഇങ്ങളെടുത്തരെക്കേണ്ട്.
വീട്ടില് ഞാനും മക്കളുന്നെള്ളൂ ഹസ്ബൻഡ
എന്താ ജോലി ഹസ്ബൻറിന്?
അത് സ കൂലിപ്പണിക്കാരനാ
അയ്ശേരി, പിന്നെ വേറെ ഒറ്റക്കാണോ താമസം.
ആഹ ഒറ്റക്ക് താമസാ
കുട്ട്യേളൊക്കെ പോയ്‌ കഴിഞ്ഞ് ചെറിയേ കുട്ടിണ്ടാവുലെ നോക്കാന് ചെറിയേ കുട്ടില്ലേ.
ആഹ്, അത് അംഗലവാടി പോവും.
ആഹ്, അങ്ങനവാടി പോയ്‌ ഉം അത് കഴിഞ്ഞ മക്കളൊക്കെ പോയി കഴിഞ്ഞ എന്തെയ്യും.
ആഹ ഫ്രീ ആണ്.
എന്തെേലും ചെയ്യണ്ടോ ടൈലറിങ്ങോ അങ്ങനെ കുക്കിങ്ങോ അങ്ങനെന്തേലും. എല്ലാ ഭഷണോം ഉണ്ടാക്കോ?
ആഹ ഭക്ഷണൊക്കെ നമ്മളെ കയ്‌വിനനുസരിച്ചുള്ള ഭക്ഷണണൊക്കെ നമ്മൾ ഉണ്ടാക്കും.
ഇല്ല പൊർത്ത ആഹ പോറ് ത്തു പോയി ഫുഡ് ഒന്നും കഴിക്കാറില്ല എപ്പോളെങ്കിലൊക്കെ ഏഹ എന്നെങ്കിലും ഒര് എപ്പോളെങ്കിലും ഒക്കെ ഒന്ന് പോവും അല്ലാതെ ഏഹ്, അങ്ങ അങ്ങനെയൊന്നും പോവലില്ല
കുട്ടിയേളെ വിടോ സ്കൂളിൽ എന്തെലും പരിപാടിയൊക്കെ ണ്ടാവുമ്പോ.
ആഹ സ് സ്കൂളിലുങ്ങനെ സ്കൂളില്ലല്ലോ പിന്നെങ്ങനെ ആഹ ആ വല്യോലങ്ങനെ പോവലൊക്കണ്ട്.
ആഹ്
പിന്നെങ്ങക്കെങ്ങനെ കുട്ടിയേള് എത്ര ആളുണ്ട്?
എനിക്ക് രണ്ടാളുണ്ട് കുട്ടിയോള് വല്യേ ആളെ കല്യാണം കഴിച്ചു ഡിഗ്രി കഴിഞ്ഞു കല്യാണം കഴിച്ചു. ചെറിയ ആള് ഒമ്പതാം ക്ലാസ്സിലാ പഠിക്കണത് രണ്ടും പെൺകു ചെറുത് ആൺകുട്ടിയാണ് ഓനിപ്പോ ഇന്ന് എസ് പി സി ന്റെത് ഉള്ളതോണ്ട് രാവിലെ പോകും എട്ട് മണിയാവുമ്പോ എസ് പി സി ന്റെ പരേഡുണ്ട്. രാവിലെ പോയി പിന്നെ ആഹ് കുട്ടികളെ ആഹ് ആ പോലീസിൻ്റേത്
ഏഹ്
കേസ് കൊടുക്കണേന്റെ ഡ്യൂട്ടി ഉണ്ടാവും പരേഡിന്റൊക്കെ പ്രാക്ടീസ് ഉണ്ടാകും അപ്പൊ അയിന് പോ കഴിഞ്ഞാ പിന്നെ ട്യൂഷൻ ഇണ്ടാവും രണ്ട് മണിക്കൂർ ഇപ്പം ഒൻപതാം ക്ലാസ്സിലാണ് അപ്പൊ ആൺകുട്ടികള് ആയോണ്ടേ പെൺകുട്ടികളെമാരിങ്ങനെ ഇരുന്ന് പഠിക്കൂലല്ലോ അടുത്ത കൊല്ലാണെങ്കി എസ് എൽ സി അല്ലേ അപ്പൊ പിന്നെ ട്യൂഷന്റെ ഒരു ബേസിക് വെറൊള്ളകാര്യങ്ങൾ അറിഞ്ഞോടെന്ന്ചാണ്ട് ട്യൂഷന് അങ്ങനെ വിട്ടതാ
അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പോ വീട്ടില് പിന്നെ വേറെ ആരും ഇല്ല അങ്ങനെന്നെ ഞാനും ഭർത്താവും തന്നെ ഉള്ളു ശനിയാഴ്ചയല്ലേ സ്കൂള് മാറാൻ ഉള്ള പരിപാടി നോക്കാല്ലോ ഇപ്പൊ അവർടെ എല്ലാ പരിപാടിയും ഒന്ന് വൈകീട്ടാണ് അല്ലെങ്കിൽ നേരത്തെ എല്ലാ പരിപാടിയും കഴിണതാണ് ചോറും കറിയു അങ്ങനെ ഹ്
ആഹ്
പിന്നെ പിന്നെന്താ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം നോക്കണ്ടേ
ആഹ് ഉച്ചക്ക് ഭക്ഷണം നോ ആഹ് അപ്പ രാവിലത്തെ തിരക്കൊന്ന് കൈയ്ട്ടേ വിചാരിച്ച് ഇന്നിപ്പോ സ്കൂളൊന്നുംല്ലല്ലോ
ചായ കുടിച്ചിട്ടില്ല
അ എല്ലാരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുട്ടിയോള് മദ്രസിലൊക്കെ പോയ് ഇഞ്ഞിപ്പോ അകംഒന്നടിച്ചാരണം ഡ്രസ്സുകളൊക്കെ അലക്കിടണം അങ്ങനത്തോരോ ജോലി ഇണ്ട്
അതൊക്കെ കഴിഞ്ഞിട്ടുള്ളു ചോറ് ഒക്കെ
ആഹ് ചോറ് ആഹ് ആഹ് ഞങ്ങക്ക് അതിനിടേല് ചോറ് തിമോട്ട് നമ്മള് പോകും തിരുമ്മാന് അലക്കാന് അങ്ങനെ പോകും പിന്നെ അഹ് വരുമ്പോത്തിന് വെന്തോളുംന്നാല്ല് അങ്ങനെ
അങ്ങനെ
കൃഷിയായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ
എങ്ങനെ കൃഷിയോ ആഹ് ഉണ്ട് കൃഷിയുണ്ട് നമ്മൾ വീടിന്റെ ചുറ്റുപാടും ഇണ്ട് കുറച്ച് കുറച്ച് കുറേശ്ശെ
ആഹ് അവ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കല്
ആ മളെ ആശ്യത്തിനൊക്കെ എടുക്ക ആഹ് നമ്മളെ ആവശ്യത്തിന് ഒക്കെയാ എടുക്കുക നമ്മളെ ആവശ്യത്തിന് പറഞ്ഞാല് ഇപ്പോ ചേന ചേമ്പ് മഞ്ഞൾ അങ്ങനത്തൊക്കെയുണ്ടാവൂലേ
പന്നിയൊന്നും വരൂല്ല അല്ലേ
മൊളക് പന്നീന്റെ ശല്യം നല്ലോണം ഉണ്ട് പക്ഷെ വീടിന്റെ തൊട്ട് നമ്മ മുറ്റത്തിന്റെ ചുറ്റുവയത്കൊണ്ടേ അവടെ അങ്ങനെ മണ്ണെടുത്ത ഭാഗമായതുകൊണ്ട് അതൊരു മതില് പോലെയാണ് നിക്ക്ണത്
ഏഹ് അതെ അതുകൊണ്ട് അവിടുണ്ടാവും ഉം അങ്ങേര് അതോട അത് അവടുണ്ടാവും അല്ലെങ്കി പന്നികൾ നിരങ്ങിയൊക്കെ കേടുവരു ഒന്ന് കണ്ടാ പിന്നെ അയിലെ വരും
ആഹ് അയിന്റെ നേരെ മേലെ ആണെങ്കിൽ അതായത് ഇപ്പൊ നമ്മള് മണ്ണെടുത്തന് നേരെ മേലെ മേലെ നേരത്തന്നെ ചുമരിന്റെ നേരെ മേലെ തന്നെയണ്ച്ചാല് എല്ലാം നശിപ്പിക്കുവേം ചെയ്യും നേരേ മുറ്റത്തിനോട് ചേർന്നങ്ങനെ മതില് പോലെആയോണ്ടെ ‌വലിയ കുഴപ്പവില്ല അടുക്കള ഭാഗ ണ്ട് വല്യ പ്രശ്നില്ല മറവായതോണ്ട് ആഹ് അല്ലെങ്കിൽ പന്നികളൊക്കെ പിന്നെ നല്ല പന്നികളെ ശല്യോണ്ട്‌ തൊട്ട് മുന്നേ കുറച്ച് സ്ഥലം അവിടെ വേറെ ആൾക്കാര്ത്ണ്ട് അപ്പൊ അത് കൃഷിയൊന്നും ചെയ്യാത അങ്ങനെ ഒഴിഞ്ഞ കിടക്കണതുകൊണ്ടേ മഴ പെയ്യാത്ത മഴ പെയ്യും മഴയും വെയിലും ആയതുകൊണ്ട് പെട്ടെന്ന് കാടു പിടിച്ചു എന്നിട്ട് അയിൻന്റെ ഉള്ളിലാണ് പന്നിയോളും കുട്ടികളും മൊ ത്തണ്ടാവുക ചില സമയത്ത് ഞാൻ പീടി ക്കെണ്ട് വല്ല പന്നിപനി തേലുംണ്ടാവിച്ചിരിച്ചിട് വേണം അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഈ കാടിന്റെ ഉള്ളിലായിണ്ട് നമ്മള് കാണൂല്ല മുന്നിത്തെ തൊടൂല ഉം ഒന്ന് അങ്ങട്ട് പോങ്ങിന്നാലേ അയിന്റെഉള്ളിലണ് അയിറ്റങ്ങളെല്ലാം കൂടി ഇണ്ടാവ രാത്രി ഇങ്ങനെ സൗണ്ട് ഒന്നായിട്ട് സൗണ്ട് കേൾക്കല്ലേ ഒന്നായിട്ട് ഓടിനൊക്കെച്ചേക്കുമ്പളാണ് ഒരാളിണ്ട്ന്ന് നമുക്ക് മനസ്സിലാവ ഇപ്പല്ല ഇനിച്ചാ കൊറച്ച് സമയ സമയം ഇണ്ടാവും ഇപ്പൊ കാട് ഇങ്ങനെ പൊന്തി വരനൊള്ളു രണ്ടാമത്
ആ അപ്പം മയയെത്ങ്കാട് കാടൊന്നായ് പൊന്തി വന്നിട്ട് അയ്ല് വന്ന് വർ താമസിക്കൂലേ ഓര്
വന്ന് പാർ പത്താണ് പിന്നെ പട്ട്യേളും പൂച്ചേളും ഒക്കെ പാടെ ഓടുണത് കണ്ട്ട്ടെ ഞങ്ങള് രാത്രി ഓടണത് കാണുമ്പളേ സൗണ്ട് ഇണ്ടാക്കുമ്പളാവുമ്പൊ ഇബര് ഇവടെ താമസം തൊടങ്ങിക്ക്‌ണ്ന്ന് നമ്മള് മനസ്സിലാക്ക ഇടക്ക്‌ നമ്മള് പറയും വീട്ട് അവ്ട്ത്തെ വീ ട്ടാരോട് അവടൊന്ന് വെട്ടാനൊക്കെ പക്ഷെ ഇത് എപ്പളും എപ്പളും ഇണ്ടാവണതായോണ്ടേ ഓര്ക്കും തന്നെ അതൊരു ഇതാണ് പിന്നെ അവിടുത്തെ താത്തേണേലും ഒറ്റക്കൊള്ളൂ വേറങ്ങനെ ങ്ങനെ പണിയെടുക്കാൻ പറ്റിയ ആൾക്കാരൊന്നും അവടെല്ല
യന്റെ ആണുങ്ങളൊന്നുല്ലേ പെരേല്
ഇല്ല ആ പിന്നെ ചെറ്യേ ചെക്കൻമാര ഇള്ളത് ഓരൊക്കെ പിന്നെപ്പത്തെ കുട്ട്യേളൊന്നും അയ്ന് കിട്ടൂലല്ലോ ആങ്കു കുട്ട്യേളെല്ലെ ലൊക്കെ വേറെ പൊറത്ത്ള്ള പണി അല്ലെ ഇടുകൊള്ളൂ തൊടുത്തെ കാര്യങ്ങളൊന്നും നോക്കൂലല്ല അങ്ങനെ പന്നി ശല്യങ്ങള് അങ്ങൻത്തെ രീതിയിലൊക്കെണ്ട് പിന്നെ പിന്നെങ്ങക്ക് അവിടെ ഇങ്ങനത്തെ പണ്യേളൊക്കെണ്ടോ കൃഷ്യെളും പന്നിന്റെ ആനന്റെ ഒക്കെ ശല്യം ഇണ്ടോ ഇണ്ടോ
കൃഷിനെ പന്നിന്റെ ശല്യം നല്ലോണ്ട് ഇവടൊ ചാന ഇണ്ടാക്കാൻ വന്നിലിപ്രോ ഒക്കെ ഇന്നണ്ടാക്കിയാ അതൊന്ന് മൊള വെച്ചെയ്ന് റെഡിയായി വരുമ്പോ അയ്റ്റെ വന്നാണ്ട് ഒക്കെ കുത്തി പിരിച്ചിട്ടു
ഉം ഭയങ്കര വെ
എല്ലാം നെരത്തിങ്ങട്ട് ഇട്ട് പോണാണ ഒക്കെ ചെലേപ്പൊ പറച്ചാനായതേക്കാരം
ഉം ആണ് അങ്ങനെ തന്നാണ് എന്തായാലും ഓരത് ഇണ്ടാവാനയക്കൂല
അപ്പൊ നമ്മള് വിചാരിച്ചും കണ്ടീലല്ലോ ഇത്ര കാലം കണ്ടീലല്ലോ വ്ചാരിച്ചു ഇങ്ങനെ നിക്കേകാരം പിന്നെ ഇണ്ടാവും നേരംവെ ഇപ്പൊ നീച്ച്മ്പൊ ഒക്ക കുത്തി മറിച്ചിട്ട് എല്ലാം താക്കിട്ട് ചെല്ലോ.
ആഹ് അങ്ങൻതന്നാണ് ഇവിടെപ്പം ആഹ് ശ് സാനം കേടര്ത്തെ ഏത് സാധനം ഇണ്ടാവാനയക്കൂലല്ലോ
ആഹ് അതാണ് ഇങ്ങക്ക് കെത്യേട് പന്നേയ്ളോണ്ട്
ഉം ഒരു സാനോം ഇണ്ടാക്കാൻ തോന്നൂല
ആഹ് അപ്പൊ നമക്ക് ഒരു സാനം ഇണ്ടാക്കാനോ ഒന്നിനും പൂതി ഇണ്ടാവൂല
ഉം
ഞങ്ങള് പിന്നെ മഞ്ഞള് ആദ്യൊക്കെ ഞങ്ങള് മഞ്ഞള് പൂള അതൊക്കെ ഞങ്ങള് നട്ടീന്ന് ഇവിടെ
ആഹ് മഞ്ഞളിന്റെ കൊഴപ്പല്ലല്ലോ?
ഏഹ് മഞ്ഞൾന് കൊയപ്പല്ല പിന്നെ പൂളെ ആഹ് ചേമ്പ് ഒക്കെ വായ ചേനൊക്കെ കേടെര്ത്തും ഫുള്ള് കേടെര്ത്തീട്ട്രിക്ക
വെറുതെങ്കിലും ഒരു ഇതല്ലാതെ പറ്റൂലാ ര്ക്ക്
ആഹ് സാനംള്ളോണ്ട് അത് ചെലേപമ്മള് പറിക്കാനായതേ-
ഉം അപ്പളാക്കാരയ്ന്റെ സങ്കടല്ലേ
ആഹ് അപ്പൊ ഒരു സങ്കട തേങ്ങൊക്കെ പൊളിക്കൂലേ പന്നേള്?
ഏ തേങ്ങ പൊളിക്കാതെ അപ്പൊ ന്റെ വീട്ടില് അവിടെ ന്റെ നമ്മളെ സ്വന്തം വീട്ടിലേ അവടെ ഇതേപോലെ തേങ്ങ ഇണ്ടാവും അപ്പ അവട് റ്റം പോയി നോക്കാന് അങ്ങട്ട് എത്തൂല്ല അവിടെറ്റം പോവാ എല്ലാ പ്രാവശ്യം പോവാനേ പെട്ടന്ന് പെട്ടന്ന് നമ്മക്ക് എത്തൂല അവടെ ചെല്ലുമ്പോ ഇണ്ടാവും തേങ്ങ നമ്മള് മനുഷ്യന്മാര് പൊളിച്ചേനേലേറെ ഇതില്
ഇന്നാലും തിന്നൂല്ല
തിന്നതും ഇണ്ടാവും പൊളിച്ചിട്ടതുണ്ടാവും ചകിരി മാത്രെ കിട്ടൊള്ളൂ ചെലപ്പോ നമുക്ക് എന്തെയ്യുന്നറിയോ പൊളിച്ചിട്ട് പൊളിച്ച് തേങ്ങ നല്ല കൊട്ടത്തേങ്ങമാരി അങ്ങനെ ഇണ്ടാക്കെച്ചിട്ട്ണ്ടാവും
ആ അങ്ങനെ ആക്കിയക്കല് ഇവടൊക്കെ തൊടൂല് പൊളിച്ചിട്ടെച്ചീണോ അപ്പൊ നമ്മുക്ക് ഇട്ക്കാനൊര് ഇതേക്കാരം
ആഹ്
ഒരു വാ അത്‌ പന്നിയായോണ്ട് നമുക്കൊരു ഈചലേക്കാരം അത്‌
ആഹ് മനസ്സ്ക്കൊരു ഇത്ണ്ടാവും നമക്ക് ഉപയ്ച്ചാൻ പറ്റൂല്ലോ വിചാരിച്ച് ജികാണ്ട് ആ ഞാൻ ഇന്നിട്ട് എന്ത കാട്ടന്നറിയോ പിന്നെ ആറേഴ്‌ വട്ടം വെള്ളത്തിൽ കെയ്കൂലേ ഞമ്മള് പറഞ്ഞാ മതീലേ കെയ്കൂലേ പിന്നെ ചെരട്ടൻ്റെ ഉള്ളിലെല്ലേ തേങ്ങാ വിചാരിച്ച്
ആഹ് അങ്ങനെ ഞങ്ങളെ പെരെന്റെടുത്തള്ളെ ഒരു താത്ത പറഞ്ഞീനി അത്‌ ഇങ്ങനെ കെഴ്‌കിയാ മതി ഉള്ള്ക്കെത്തും മതി ഇന്നാലും ഞമ്മക്ക് ഒരു ഈസലാ അങ്ങനെ എങ്ങനെ ആഹ് സംതൃപ്തി തോന്നൂല അങ്ങനേയണ് അങ്ങനെ ഇവിടെ കൊറേ തേങ്ങ കാണേണ്ട് തൊടൂര്
ഉം അവിടെ ഇന്റെ വീട്ടില് അങ്ങനെ ഇണ്ട് പക്ഷെ അവിടെ പിന്നെ ആ ഫോറസ്റ്റിന്റെ ഒക്കെ ഏരിയ ആയോണ്ട് പിന്നെ
ആഹ്
അങ്ങനത്തെ ഇതുണ്ട് ആ പിന്നെ ചില സമയത്ത് ആനന്റ ഭയങ്കര ശല്യേക്കാരം ഇള്ള കൗങ്ങാളും ഉള്ള വാഴേ ന്തൊക്കെ പാട വെലിച്ച ഇപ്പ അവിടൊക്കെ സോളാർ ഇട്ട്ക്ക്ണ് ആ ഭാഗത്തൊക്കെ
ഏഹ്
അങ്ങനെ ഇപ്പൊ പഞ്ചായത്തിന്നോ കൃഷിഭവൻന്നോ അവിടെ അങ്ങനെ കൊടുക്കണ തോന്നണ് സോളാറ് ഇപ്പോ ആ ഭാഗത്ത് എല്ലാവരും അങ്ങനെ ചെയ്ത്ക്ക്ണത്
ഉം ഞങ്ങക്ക് പിന്നെ ആനടെ ശല്യം ഒന്നും ഇല്ല
ആഹ് ഇബടെല്ല കുറച്ച് അപ്പുറത്ത് ഇപ്പ സ്വന്തം വീടിന്റെ അവിടെയാണ് പറയുന്നേ
ഏഹ് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല ഞങ്ങളവിടെ ഞാങ്ങക്കിങ്ങനെ പന്ന്യാളെ ശല്യം നായ് ക്കള് പിന്നെ നെറച്ച്ണ്ട്
ആഹ് അതും ഇതിന്റെ എടേലുണ്ടേരുന്ന്
ഏഹ് നല്ല നായ്ക്കളും ശല്യങ്ങളും പെരും ശല്യേക്കാരം നായിക്കള്ത്
ആഹ് അത് ഇപ്പൊ കൊറച്ച് മുന്നേ വരെ ഇവിടെ ഇണ്ടേന്ന്
ആ മദറസ് പോണ കുട്ട്യാളൊക്കെ പേടിച്ചു പോണം
ആഹ് പിന്നെ
ഇവിടെണ്ടായിന് ഇപ്പൊ പഞ്ചായത്തിന്നൊക്കെ അർക്ക് വന്ന് വിളിച്ചൊണ്ട് എടുത്തോണ്ട് പോണണ്ടായി തെരുവു നായ്ക്കള് ഇങ്ങനെ ഒന്നായിട്ട് വന്നിട്ട് ഒരുമിച്ച് ഇങ്ങട്ട് എല്ലം കൂടി ഇങ്ങട്ട് വരുന്നണ്ട്ട്ട് അങ്ങനെ
എടുതോണ്ട് പോയിനി ലെ
ഉം അത്‌ ഇവിടെ കുറച്ച് മുന്നേ ഈ ഓഡിറ്റോറിയത്തിന്റൊക്കെ വേസ്- റ്റ് കൊണ്ടന്നു അങ്ങണ്ട് ഇടുന്ന ആൾക്കാരുണ്ട് ആഹ് ആഹ് അയിക്കോട്ടെ ശരി
ഉം